ഉം
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് എന്താണ് വിശേഷം
ഓ സുഖം നല്ല വിശേഷം അവിടെയോ
ഇവിടെ സുഖാണ്. എന്താണ് ഇപ്പം അവിടെ കാലാവസ്ഥ
ഇവിടെ പകൽ ഭയങ്കര ചൂട്, രാത്രിയും ചൂട് തന്നെയാ. അവിടെയോ
ഇവിടെ ഇപ്പൊ രണ്ടു ദിവസായിട്ട് മഴ പെയ്തിരുന്ന്. ഒരു ദിവസം രാത്രി നല്ല മഴ എന്ന് വെച്ചാല്, നേരം വെളുത്തിട്ടും നല്ല മഴ തന്നെയായിരുന്നു
ആ ആ ഇവിടെ ഇടക്ക് ഒന്ന് മഴ പെയ്ത് എതെങ്കിലും നല്ല മഴ ഇതുവരെ കിട്ടിയില്ല ചെറിയ രീതിയിലുള്ള മഴയേ കിട്ടിയുള്ളൂ
അതെല്ലെ പക്ഷെ ഇവിടെ രാത്രിയിൽ തുടങ്ങിയിട്ട് രാവിലെ നല്ല മഴ അല്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് ഭൂമി നല്ലോണം തണുത്തു.
ആഹ് ആഹ്
അതുകൊണ്ട് ചൂടിന് അല്പാശ്വാസം. വെള്ളം കൊറവാണ് പക്ഷെ ഈ ഒരു മഴ കിട്ടിയന്റെ പേരില് കുറച്ച് വെള്ളായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലതങ്ങനെ- ഞങ്ങളുടെ കെണറൊക്കെ അടിഭാഗം നല്ല മണ്ണൽ കണ്ട് തൊടങ്ങിയിരുന്നു. കൊറച്ചു മാത്രേ ഉണ്ടായിരുന്നൊള്ളൂ.
ആഹ് ഇവിടെയും വെള്ളവില്ല. നല്ലതുപോലെ അങ്ങ് വറ്റി. ഇപ്പോ പ്ര ഈ ചൂടത്ത് ഈ കാലാവസ്ഥയിലാ
ഏഹ് ആഹ് അതെ ഇപ്പോ എന്നിട്ട് ഇപ്പോ ഒരു റിംഗ് വെള്ളം ആയിട്ടുണ്ടുട്ടോ ഇപ്പ-
ഇവിടെ ഇല്ല പിന്നെ ലൈൻ പൈപ്പിലെ വെള്ളമൊക്കെ വരുന്നോണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊണ്ട്.
അതെ ഞങ്ങൾക്ക് ലൈൻ പൈപ്പ് ഇല്ല. ഞങ്ങൾക്ക് പിന്നെ കൊഴൽ കെണറാണുള്ളത്. ഇപ്പോ അടിച്ചു കയറ്റാനുള്ള വെള്ളം. കെണറില്ലാത്തന്റെ പേരില് ഞങ്ങള് കൊഴലിൽ നിന്നാണ് വെള്ളം എടുക്കല്. ഇപ്പൊ മോട്ടോർ കംപ്ലൈന്റ് ആയി കെണറിലത്തെ. അപ്പൊ കൊഴൽ അടിച്ചു കേറ്റും. പക്ഷെ കൊഴലിൽത്തെ വെള്ളം നല്ല കറയാണ്. അപ്പോ ഈ ബക്കറ്റും, ക്ലോസറ്റും ടൈലൊക്കെ പെ ട്ടെന്ന് കറ പിടിക്കും. നമ്മൾ ഡെയിലി, ഡെയിലി ക്ലോസറ്റ് ക്ലീൻ ചെയ്യണം. ആഹ് അതെ, അതെ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആദ്യം നമ്മള് ഈ കൊഴലിലത്തെ വെള്ളം അങ്ങനെ യൂസ് ചെയ്യല ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ കൊറേ യു സ് ചെയ്യാതെ അടിച്ചപ്പോ ഭയങ്കര സ്മെല്ലായിരുന്നു. നമുക്ക് കുളിച്ചാലൊന്നും ആഹ് ഭയങ്കര ചെളിമണം അയിരുന്നു.
പിന്നല്ലെ കൊഴുവ.
ആഹ് അതെ അതെ അപ്പോ ഭയങ്കര ബുദ്ധിമു ട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളെ അയൽവാസിയില് ഇങ്ങനെ വീട് പണിക്ക് വേണ്ടിട്ട് അവര് വെള്ളം ഇവിടുന്ന് അടിച്ചിരുന്ന്- അപ്പൊ അങ്ങനെ ഒരു മാസത്തോളം കംപ്ലീറ്റ് ഡെയിലി അടിച്ചപ്പോൾ ഒരു നല്ല നല്ല വെള്ളം ആയി. പക്ഷേ പക്ഷേഎന്നാലും സ്മെൽ മാത്രേ പോയിട്ടുള്ളൂ കറ
ആഹ്
എന്നാലും ആശ്വാസം ഉണ്ട്. നമുക്കിപ്പൊ കുളിക്കാനും ഒക്കത്തിനും ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
ആഹ് ആഹ്
അഹാ ഇപ്പൊ കൊഴ
അതെങ്കിലും കിട്ടുന്നത് വലിയ കാര്യം. ഇവിടെ ആണെങ്കിൽ ലൈൻ പൈപ്പിലെ വെള്ളം വരുമ്പോ അത് പിടിച്ച് വെക്കണം. പിന്നെ തുണി കഴുകാനായാലും പാത്രം കഴുകാനായാലും എല്ലാം അത് തന്നെ ഉപയോഗിക്കേണ്ടി വരുവാ വെള്ള വില്ല.
ഡെയിലി വരോ ഈ വെള്ളം
ഇപ്പോൾ എന്തെങ്കിലും ഉണക്കായോണ്ട് എന്തായാലും ഡെയിലി വരുന്നൊണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു പണി നടക്കു ആണെങ്കിൽ അവര് അതങ് കട്ട് ട്ട്ചെയ്യും. അന്നത്തെ ദിവസം വെള്ളം വരുത്തി
അപ്പൊ ഞങ്ങള് മറ്റേ വലിയ വീപ് പ്പണ്ട് വീപ്പക്കകത്ത് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കും വെള്ളം അപ്പൊ അത്യാവശ്യത്തിന് എന്നാലും പാചകത്തിനൊക്കെ കിണറ്റിന്ന് ഇച്ചിരി. ഇട്ട് അങ്ങനെ ശ ഉമ്പറി നോക്കി നിക്കു എയറ് കേയറ നോക്കി നിന്ന് മോട്ടറി ഇട്ട് വെള്ളം എടുക്കുന്നത്.
ആഹ് അല്ല നിങ്ങൾക്ക് ഈ പൈപ്പ് ലൈൻ മാത്രേ ഉള്ളൂ അതോ?
ആല്ല കെണറിലൊണ്ട് കെണർ പറ്റി കെണറില് ഒട്ടും വെള്ളവില്ല.
എന്റെ ഉമ്മായീടെ വീട്ടിലൊക്കെ ഈ പൈപ്പ് ലൈൻ മാത്രള്ളൂ ഈ ന ഉപയോഗത്തിനായിട്ട് അപ്പൊ അവര്ന്താ ചെയ്യാന്ന് വെച്ചാല് മണ്ണിനോട്ട് ചേർന്നിട്ട് കിണറ് പോലൊരു സംഭവം മൂന്ന് റിങ്ങ് താഴ്ത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ആഹ് വെള്ളം പിടിച്ച് വെ ക്കാം അല്ല ആ വെള്ളം വരുന്നത് ഡയറക്റ്റ് ഈ ഭൂമിന്റെ അടിൽക്ക് ഈ സേവ് ചെയ്തിട്ടുള്ളൊക്കെയ ഈ കിണറിൽക്കാണ് വരാ മൂന്ന് റിംങ്ങ് തഴച്ച ശരിക്കും ഒരു കുറച്ച് ആഴള്ള ഒരു കിണറ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ആഹ് മേൽ ഭാഗത്തേക്ക് ഒരു കിണറുണ്ടാവും അല്ല ഒരു റിംഗ് ഉണ്ടാവും താഴ് ക്ക് രണ്ടറിംഗ് അപ്പൊ അങ്ങനെ അത് ഫുള്ള് വെള്ളം അതിൽക്ക് വീഴും എന്നിട്ട് മേലേക്ക് അവര് ബോള് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പൊ അത് സ്റ്റോപ്പ് ആകും അങ്ങനെ അപ്പൊ പിന്നെന്നിട്ട് അതിൽ ആവശ്യഉള്ളത് നമ്മ മേലേൽക്ക് അടിച്ച് കയറ്റും അങ്ങനെ യെയാണ് അതിന്റെ പ്രോസസിങ് അപ്പൊ അവിടെന്ന് വെച്ചാല് എ ചിലപ്പോ ഒരു മാസത്തോളം ഒന്നും വെള്ളം ഇണ്ടാവൂല്ല ന്ന് പൈപ്പ് കുട്ടീട്ടൊക്കെ വെള്ളം ഉണ്ടാവൂല അപ്പൊ നമുക്ക് ഉപയോഗ ത്തിനായിട്ട് നല്ല ക്ഷാമം വരലുണ്ട് അപ്പോ വീടിന്റെ മേലെ രണ്ട് പ്ലാസ്റ്റിക് ക്കിൻ്റെസ് മറ്റേ ഇത് ടാങ്ക് ഉണ്ടാവും ടാങ്ക് ഉണ്ട് ഇവിടെ താഴെ ഇതേപോലെ മൂന്ന് റിംങ്ങും കൂടി ഉള്ളതോണ്ട് ഒരു മാസമൊക്കെ വെള്ളം ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പോകും അങ്ങനൊയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യൻ പിന്നെ കിണറ് ഉള്ള കൊണ്ട് വല്ല്യ ബുദ്ധിമുട്ട്
കിണറ് ആ കിണറുണ്ട് മഴ സമയത്താണെ കിണറ് നിറഞ്ഞ് നല്ല നിറയെ വെള്ളവാ പക്ഷെ ഈ ഉണക്കാകുമ്പോ അതേപലെ ഒട്ടും വെള്ളം ഇല്ലാതെ അങ്ങ്
ആഹ് അതെ കുഴൽ കിണറുണ്ടോ
കോഴക്കിണറ് ഇല്ല ഇത് മാത്രേള്ളൂ കൈ പൈപ്പും കിണറും മാത്രം
അഹ് ഈ ലൈൻ പൈപ്പിലത്തെ ഇത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുള്ള വെള്ളാണോ
ആ അവര് ഫിൽറ്റർ ചെയ്ത് വിടുന്നയാ ക്ലോറിന്റെ വലിയ സ്മെല്ലൊന്നും ഇല്ല എന്നാലും മ്മള് കുടി ക്കുന്നില്ലല്ലോ അല്ലാതെ ഉം മ് കുടിവെള്ളത്തിന് ഈ കിണറിന്ന് ഇങ്ങനെ ഊറ്റി ഊറ്റി ഇച്ചിരിയേരം അങ് മോട്ടർ ഇട്ട് അടിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെ എടുക്കും ഉം ഉം ഹ് ഉം
ക്കാനും പറ്റില്ല അത്രയും താ കുറച്ചൊരു വട്ടത്തി മാത്രം ബാക്കിയൊക്കെ മണ്ണ് കാണണുണ്ട്
മ ഇത് മണ്ണ് കാണുവാ അത് ഇത് മറ്റേ ഇതിന്റെ സംഭവം ഇല്ലേ മോട്ടർ പൈപ്പ് ഇറക്കിയേക്കുന്നത് അങ്ങ് താത്ത് ഇറക്കിക്കുവാ അതുകൊണ്ട് ശകല വെള്ളം അങ്ങനെ ഒരു ഒരു മിനിറ്റ് പോലും ഓട്ടർ ഇടാൻ പറ്റത്തില്ല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നോ
ആഹ് അത് ശെരി ആ ഞങ്ങൾക്ക് ഇല്ലാതെ ഞങ്ങക്ക് നല്ലം റ്റിയ സമയത്ത് മോട്ടർ ഇങ്ങനെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് മോട്ടർ കംപ്ലൈന്റ് ആയി അല്ലെങ്കി ഇപ്പൊ സുഖമായിരുന്നു ഇതു അടിച്ച് കയറ്റിയാൽ മതി ഇപ്പയ്
ട്ട് കേറിയങ്ങ് കം
ആഹ് അത് ഫുഡ് വാൽവ് എന്തോ പ്രശ്നം വന്ന് തോന്നുന്നുണ്ട് നിങ്ങള് വീട്ടില് ചെടികളൊക്കെ ഉണ്ടാ
ചെടികളൊക്കെ കുറവ അവിടെ സ്ഥലമില്ല
അതെ ആഹ് പച്ചക്കക്കെ ഇണ്ടാ ആഹ് ഇവിടെ ഞങ്ങള് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇപ്പ രണ്ട് വർഷം ആയിട്ടുള്ളു അപ്പൊ ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ പച്ചക്കറികളും ഉണ്ട് അപ്പൊ ഇനിപ്പ നനക്കാനും വേണം വെള്ളം
ആഹ്
ഇപ്പം മഴ പെയ്തോണ്ടിപ്പ രണ്ടൂസായിട്ട് നനച്ചിട്ടൊന്നു ഇല്ല്യാട്ടൊ ആ അതോണ്ട് ചൂട് കൊറച്ച് ആശ്വാസൊണ്ട് പക്ഷെ ഇന്നൊന്നും മഴ പെയ്തിട്ടില്ല ഇന്നലെം മിനിഞ്ഞാനൊ
ഇന്നലെ മഴയൊണ്ടായി പിന്നെ ഇന്നലെ എന്നാലും വല്യ മഴയില്ലെങ്കിലും അങ്ങനെ ചാറി ചാറി ചെറിയ തണുപ്പൊണ്ടാര്ന്ന്
അതെ പക്ഷെ ഇവടൊരാ രാത്രി മുഴുവൻ മഴയാര്ന്ന് ഈ ച ഈ ചാറ്റൽ മഴേണെങ്കിലും നല്ല ഫുള്ള് പെയ്തൊണ്ടേ അതോണ്ട് നല്ല സുഖായിട്ട് ഒറങ്ങാനും പറ്റി
ആഹ്
ആഹ് പിന്നെന്താണ് വേറെ വിശേഷങ്ങള് വീട്ടില് സുഖല്ലേ ചായ കുടി
ആഹ് സുഖം ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞു അവിടെയോ
ആഹ് ചായ കുടി കഴിഞ്ഞ് നിങ്ങള് ക എന്താ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാ
അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഒണ്ടാക്കത്തില്ല എന്തെങ്കിലും ഒള്ളത് കഴിക്കും ചെലപ്പം കടേന്ന് വാങ്ങിക്കും എന്തോന്ന്
പച്ചക്കറിം മീനൊക്കെ
ആഹ് പച്ചക്കറി മീ നാ എന്നും ഡെയിലി വാങ്ങും അവടെ പച്ചക്കറി എന്നും വാങ്ങത്തില്ല രണ്ടൂസത്തേക്കൊക്കെ അവടെയോ
ആഹ് ഞ അതെ ഞങ്ങള് ചെലപ്പോ ചിക്കൻ ആരിക്കും ഇന്ന് ഇന്നിപ്പ ചി വെള്ളിയാഴ്ച്ച ആയതൊണ്ട് ബീഫ് കിട്ടൂ ടെ അറക്കുന്ന ദിവസ സം വെള്ളിയാഴ്ച മാത്രാണ് അപ്പോ വാങ്ങി വെ ച്ചിട്ട്ണ്ട് പക്ഷെ ഇണ്ടാക്കിട്ടില്ല ഇന്നലെ കൊണ്ടുന്ന മീൻ ഇണ്ടാരുന്ന് അപ്പോ പിന്നെ അത്ണ്ടാക്കി നാളെ ഇണ്ടാക്കാന്ന് വിയാരിച്ചിട്ട് അത് ടുത്തെച്ചു കുക്കിംങ്ങൊക്കെ താല്പര്യണ്ടോ
ആഹ് കൊഴപ്പില്ല അത്യാവശ്യം ക്കെ ഉം കൂട്ടു കുടുംബ മാന്ന് ന്നാ പിന്നെ നമ്മളൊക്കെ ചെയ്തല്ലേ പറ്റത്തോള്
കൂട്ടുകുടുംബാണോ
ആഹ് അല്ല കൂട്ടുകുടുംബോന്ന് വെച്ചാ ആഹ് ഞാന് ഹസ്ബന്റ് ഹസ്ബൻറ്റിന്റെ ഉമ്മാ വാപ്പ അങ്ങനെ
ആഹ് അവര്ണ്ട്ല്ലേ ആഹ് അപ്പ പിന്നെ ഷെയറെയ്യാലോ പണിയൊന്നും ഒറ്റക്ക് ചെയ്ത് തീർക്കണംന്നില്ലല്ലോ
എനിക്ക് തോന്ന്ന്ന ഒറ്റക്കാണെങ്കിലാ നല്ലേന്ന്
ആഹ് അഹ് ശരിയാ ഒറ്റക്കാണന്ന് ഒള്ളതാണ് നല്ലത് എന്നച്ചാ നമുക്ക് നമ്മൾടെ പ്രൈവസി
ആം ആഹ് ചെയ്യാം നമുക്ക് ഒരൂസം വയ്യാന്നൊണ്ടെങ്കി ആഹ് വയ്യാന്നൊണ്ടെങ്കി നമ വേണെങ്കി മാറികെടന്ന് ഹോട്ടലീന്ന് വാങ്ങിക്കോ അങ്ങനെ എന്തേ ചെയ്ത ഇതാണെങ്കി നമ്മള് വയാങ്കിലും ചെയ്യണം എല്ലാം ചെയ്തേ പറ്റത്തൊള്ള്
ആഹ് അവരെ പേടിച്ചിട്ടാണ് നമ്മ കെടക്ക ഇനിപ്പോ അവരങ്ങനെ വിചാരിക്കും ഇങ്ങ ആഹ് അതെ അതെ എനിക്ക് ഞാനങ്ങനെ ഒറ്റക്ക് താമസിക്കുന്ന ആളന്നെയാണ് ട്ടോ
ആഹ്
അതോണ്ട് പിന്നെ നമുക്ക് നമ്മള ഇഷ്ടത്തിന് ഫുഡ് ഇണ്ടാക്ക അത് എല്ലാം നമ്മ ചെയ്താല് നമുക്ക് അതേപോലെ വൃത്തിലിക്ക് എട്ക്കാ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിലും ആര് ചോയ്ക്കാനും ഇല്ല്യ അങ്ങനെ ആ ഒരു ഫ്രീഡണ്ട് നമ്മക്ക്
ആഹ്
പിന്നെ എന്ത് നമ്മള ഇഷ്ടത്തിന് എവിട്ക്ക് പോവാനും വരാനും
ആഹ് ആരേം ബോധിപ്പിക്കണ്ടാലോ എവടെ പോവാ വരുവ എപ്പ വന്നന്നോ ഒന്നും
ആഹ് അതന്നെ പിന്നെ അവരെ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും വേണ്ട അതും വേണം പറയാ
മ്
പിന്നെ എന്താണ് മക്കളൊക്കെ ഏ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ
രണ്ട് പേരുണ്ട് മൂത്താള് നല് ല് ഇനി അഞ്ചിലോട്ട് ഇളയാള് മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഒള്ളു അവിടെയെ
എനിക്ക് മൂന്നാളാണ് മൂത്താള് ഇപ്പോ ഏഴാം ക്ലാസ്സിൽക്ക് രണ്ടാമത്തെ ആൾ രണ്ടാം ക്ലാസ്സൽക്ക് ചെറിയ ആൾക്ക്ഇപ്പോൾഒരു വയസ്സ്
ആഹ് ആഹ് അവിടെ ഇല്ലയോ ബഹളൊന്നും ഇല്ല
ഇല്ല ഒരാ ഒരാൾ കളിക്കാൻ പോയി രണ്ടാൾ അപ്പുറത്താ ഞാൻ റൂമില് ഡോർ അടച്ചിട്ടിട്ടാണ് സംസാ സാരിക്കുന്നേ അല്ലെങ്കില് ഈ ശബ്ദങ്ങളൊക്കെ വരാൻ പാടില്ലല്ലോ
ആഹ് അതൊന്നും പറയണ്ട ഉം പിന്നെന്തവാ
എന്താണ് വേറെ വിശേഷം ഇപ്രാവശ്യം യൂണിഫോമിന്റെ വ്യത്യാസം എന്താ
ആഹ് ഉണ്ടെന്നിങ്ങനെ പറയുന്ന കറക്റ്റ് എന്തുവാന്ന് അറിഞ്ഞില്ല
ആ അതെ ഞാൻ ഇവിടെ രണ്ടാൾക്കും വ്യത്യാസം ഉണ്ട് പുതിയ യൂണിഫോം വാങ്ങി സ്റ്റിച്ച് ചെയ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യല് അപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യന്നേ ഉള്ളൂ
ആഹ്
ആഹ് അത് ശെരി പിന്നെ വേറെ എന്താ ഹസ്ബൻഡ് ഇവിടെ പുറത്താണോ അതോ ഇവിടെ വീട്ടിൽന്നെയാണോ ആഹ് അത എന്താണ് ജോലി
ഇവിടെ ഒരു കമ്പനി വർക്ക്യ്യുവ അവിടെയോ
ആ ഇവിടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ട്രാവൽസിൽ വർക്ക് യ്യുവ
ആഹ് ആഹ്
ആ അ ശെരി അപ്പൊ അവര് ഫുഡ ഒക്കെ കൊണ്ടുവോ
ഇല്ല ഇല്ല അവിടന്ന് തന്നെ കൊണ്ടക്കൻ
ഇവിടെ അടുത്ത തന്നെയാണോ
ആഹ് അടുത്തന്നെ
വർകയ്ന്ന അത് ശരി ആഹ് പിന്നെ എന്ത രാത്രി ഫുഡിന് ഭക്ഷ എന്താ പരിപാടി ഉണ്ടോ പണി
അത് എനിക്ക് ചോറാ ബാക്കിയുള്ളവർക്ക് ചെലപ്പോ കാപ്പി വാങ്ങിക്കും അല്ലെങ്കി ബാക്കിയുള്ളവരുടെ കാപ്പി ഉണ്ടാക്കും ചോറ് ഗ്രാമ ഉണ്ടെങ്കില് എന്തേങ്കിലും വാങ്ങും ഉം പറോട്ടയോ വതിയം എന്നൊന്നും ഇില്ല ചില ദിവസങ്ങളിലുംണ് ഉം പോ ഓ പണിയ എനതുവ ഉച്ചാര് പണി
ആഹ് കൊറെ ആൾക്കാരള്ളണ്ട് പണി എന്തായാലും ഉണ്ടാവുലോ
പിന്നെ
ആഹ് പണി ന്ത പാചകക്കെ ഇഷ്ടല്ലേ എന്നെ വേ വേറെ എന്തൊക്കെയ ഹോബീസ്
ഹോബീസ് പ്രത്യേകിച്ചൊന്നുല്ല എന്തോ ഹോബീസ് പിള്ളാരൊക്കെ നോക്കി ഹോബി അയിനട് നമ്മുടെ സ്വന്തം സമയങ്ങള എന്ത ഉം
അത് ശെരി ആ അങ്ങനെയൊക്കെയണല്ലേ കാര്യങ്ങള്
ആഹ്
എന്നാ ഓക്കെ ശെരി
ആ ശരി ശരി